ഹലോ
ആഹ് പറഞ്ഞോ
എന്തെണ്ട് വിശേഷം
വിശേഷം പ്രത്യേകിച്ചൊന്നുല്ല ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്ന
ഉം എവിടെ ഇങ്ങെ ഇരിക്കുന്നു ഞാൻ ഹ് ഇത് നോക്കിയിരിക്കുവോ അഡ്മിഷന്റെ അലോട്ട്മെന്റ് നോക്കിയിരിക്കുവ
ആ
ആഹ
പിന്നെ മഴയൊക്കെയുണ്ടോ?
ഇവിടോ ഇവിടെ ഇപ്പ ഇല്ല രാവിലെ ഉണ്ടായിരുന്നു തോന്നുന്നു ഇപ്പോ ഇല്ല, അവിടെണ്ടോ?
ഇവിടെയും ഇപ്പ ഇല്ല, വൈകിട്ടുണ്ടായിരുന്നു.
ഉം ചായ കുടിച്ചോ?
ഇല്ല ഞാൻ ചായ കുടിക്കാറില്ല.
ശരിയാ ഉം
നീ കുടിച്ചാ?
ഞാൻ ഇപ്പൊ കുടിച്ചെണീറ്റതെ ഉള്ളൂ.
ചായ മാത്രവോ?
ചായ ഉണ്ടായിരുന്നു, മിച്ചറ് ഉണ്ടായിരുന്നു, പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടു ത്ത ഉം
എവിടാ ഇപ്പം നാട്ടില്ലാണോ അതോ
ആണ് ന് വീട്ടിലാ നാട്ടിലാ
ആഹ് പിന്നെ എന്തോണ്ട്? ഇങ്ങനെ പോന്നുന്ന് പറയുമ്പോ
വെറുതെ ഇരിക്കുവാടീ, റീൽസ് കണ്ടോണ്ടിരിക്കുവാ.
ഹും
റീൽസ്
ഇൻസ്റ്റേലോ?
ആഹ്
പിന്നെ
ആഹ് ഇപ്പോഴത്തെ ഈ ബോളിവുഡ് അല്ലേ ഞാൻ കാണുന്നേ ഹിന്ദി കൂടുതലല്ലേ ഞാൻ കാണുന്നേ, അന്നേരം ആഹ് അവിടെ റിയാലിറ്റി ഷോസ് വരുന്നുണ്ട് പുതിയ തരത്തിലുള്ള
ആഹ്
അന്നേരം അതിനകത്തെ ഒരു റിയാലിറ്റിഷോന്നെ ഇതാക്കി ഞാ ഓഹ് കൊറേ ഇത് കാണുമാ ഇപ്പൊം റീൽസ്
ഓ കണ്ടോണ്ടിരിക്കുവാരുന്നോ?
ഉം നീ എന്താ ഇപ്പൊ ഒന്നും പോസ്റ്റിടാത്തെ?
പോസ്റ്റ് ഇടാത്തെന്ന് പറഞ്ഞാ സമയം കിട്ടാറില്ല
ഉം
പഠിത്തത്തിന്റെ ഇതിലിങ്ങനെ നിക്കുന്നു.
ഉം
പിന്നെല്ലാരും എന്ത് പറയുന്നു?
ആഹ് ഇവിടെ ഇത് അമ്മ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു, ഹോസ്പിറ്റലല്ല, ആഹ് ലാബിൽ പോയായിരുന്നു അമ്മേടെ ബോഡി ഫുൾ ബോഡി ചെക്ക്പ്പില് എടുക്കാനായിട്ട്. അന്നേരം ഉം അതിന്നിന്നലെ പോയായിരുന്നു ഇപ്പൊ ഇന്നലെ വൈകുന്നേരാവന്നേ അല്ല ഇന്നലെ രാവിലെയാ വന്നേ, മിനിഞ്ഞാന്ന് രാത്രി പോയിട്ട്. ആഹ് ആഹ് എന്റെ അച്ഛന്റെ ചേട്ടന്റെ വീട്ടിലോട്ടാ പോയേ ആഹ് അച്ഛൻ്റെ ചേട്ടന്റെ ഭാര്യ അമ്മേനെ തിരുവനന്തപുരത്ത് കൊണ്ടുപോവായിരുന്നു അന്നേരം മിനിഞ്ഞാന്ന് പോയി ഇന്നലെ രാവിലെയാ വന്നേ, മിനിഞ്ഞാന്നല്ല മിനി ഞ്ഞാന്നത്തെ തലേവസം.
ആഹ് അന്നേരം കുഴപ്പല്ലല്ലേ
ആഹ്
എന്നിട്ട്?
എന്നിട്ട് ഷുഗറിന്റെ പ്രശ്നോണ്ട് അല്ലാതെ വലിയ പ്രശ്നോന്നുല്ല.
ഉം
പിന്നെ അവിടെയോ
ഇവിടെ കൊഴപ്പൊന്നുല്ല ഇങ്ങനെ അങ്ങ് പോകുന്ന്.
ഉം
പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ലേ?
വേറെ ഒരു പരിപാടിയില്ല വെറുതെ ഇരിക്കും ബോറ് അടിച്ചിരിക്കുവ.
ടി വി കാണാറില്ല?
ഇവിടെ ടി വി ഇല്ല.
ആഹ്
ഏഹ് ചെല സമയത്ത് ചെല സമയത്ത് സിനിമ എടുത്ത് കാണും ചെല സമയത്ത് ക്രാഫ്റ്റ് വർക്ക് ഇല്ലയോ
ആഹ്
മറ്റേ മുത്തും കൊണ്ടുള്ളൊക്കെ പണി അത് ചെയ്യും.
ഉം ഉം
പക്ഷെ ഫുള്ളി ബോറഡി ശരിക്കും ഞാന് പിന്നെ കേട്ടാമാണും.
പിന്നെന്താ വാണം
കേട്രാമ
ആഹ് ആഹ് ആഹ്
അത മെയ്ൻ പരിപാടി പ്പം.
അവിടെ ജോലിയുണ്ടില്ലേ?
ഇവിടെ ജോലീന്ന് പറയുമ്പോ എന്തുവാ ജോലിയൊന്നുല്ല എഴുത്തും പഠിത്തവും
ഉം
കൊറെ വർക്കുകളും അങ്ങനെ ആകതായിട്ടിരിക്ക
നീ എന്താ ഇപ്പാ ങ്ങനെ ചെയ്യുന്നേ
ഇപ്പ പഠിക്ക്ന്ന്
എന്ത് പഠിക്കുന്നെ?
പഠിക്കുന്നൂന്ന് പറഞ്ഞാ നമ്മുടെ എന്താ പറയുന്നെ ബിരുദാനന്തര ബിരുദമൊക്കെ കഴിഞ്ഞ്
ഉം
അങ്ങനാ പഠിക്കുന്ന്
ഉം
പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വേണം എന്തേലും ഒരു ജോലിയൊക്കെ നോക്കി ഇങ്ങനെ പോവാൻ ഉം
ഉം
പഠിത്തം പഠിത്തംന്ന് മാത്രം പറഞ്ഞിരുന്നോണ്ട് കാര്യല്ലല്ലോ
ഉം പിന്നെ
പിന്നെന്തുവാ പ്രത്യേകിച്ച് എന്തേലും വിശേഷം?
വിശേഷംന്ന് പറയാ ഒന്നൂല്ല ങ് ഞാൻ ഈ അലോൺ്മെന്റ് വെയിറ്റ് ചെയ്തിരിക്കുക അതേ ഉള്ളൂ പ്രത്യേകിച്ച് വിശേഷംന്ന് പറയാന് വേറെ അങ്ങനെ അത് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ് ഒന്നാം ദി വന്ന് ഇപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റ് ഏഴാം ദി വരും. കിട്ടത്തില്ലെന്ന് ഉറപ്പാ എനിക്ക് മാർക്കില്ല അത്രിയും കിട്ടാനുള്ള അതുകൊണ്ട് കിട്ടത്തില്ലെന്നുറപ്പാ
മറ്റൻ്റെ അടുത്ത ഇതായിട്ടാന്നോ കൊടുത്തേ
ആഹ്
അതേ സബ് തന്നെ
ആഹ്
ആഹ്
ആഹ് ഏഹ് ഇത് ഒരു വഷം മാറിയോണ്ടേ ചിലപ്പം മുൻകൂട്ടി ഇതാക്കുന്നവർവര ആയിരിക്കും ഇപ്പ ഇറങ്ങുന്നവരായിയിരിക്കും.
ഉം അടുത്താന്നോ കൊടുത്തെ അതോ
ആ അടുത്ത നാല് സ്ഥലത്താ നോക്കുന്നേ കൊടുത്തേക്കുന്നേ അവിടെത്തന്നാ പിന്നെ ദൂരമല്ലാം ആണെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരും. അതാപ്രശ്നം ഉം അച്ഛൻ തിരിച്ചു പോയി.
ആന്നോ ഈ ഇടക്ക് ഞാന് അവിടെ വന്നായിരുന്നു.
എപ്പോ
എപ്പോന്ന് ചോദിച്ചാ അവിടൊരു വിശേഷം നടന്നായിരുന്നല്ലോ. പറഞ്ഞായിരുന്നോ കുഞ്ഞിന്റെ
ഇല്ല അറിഞ്ഞില്ല
ആഹ് മറ്റേ കണ്ണണ്ണന്റെ ചേച്ചി അവിടെല്ലേ.
ആഹ്
അപ്പോ കുഞ്ഞിന്റെ ഇതായിരുന്നു നൂലേട്ടായിരുന്നു.
ഓഹ്
അപ്പൊ ഇതുപോലെ വന്നായിരുന്നു ഞാൻ കരുതി പക്ഷെ നീ അവിടെ ഇല്ലായിരിക്കുവ എന്നാ വിചാരിച്ച് അതാ പിന്നെ
ആഹ് ഞാന് ഒരു കല്യാണം ഉണ്ടായിന്ന് മെയയില് മെയ് അവസാനംയപ്പോ. അന്നേരം ഏപ്രിൽ അവസാനം ആയപ്പോ ഞങ്ങ ഇവിടെ എത്തി.
ആഹ്
എന്റെ അച്ഛന്റെ ചേ ഞാൻ പറഞ്ഞില്ലേ അമ്മ ഇന്നലെ പോയിന്നുള്ളത്. അവിടുത്തെ മോന്റെ കല്യാണ ആയിരുന്നു. ഏഹ് ഇളയ മോന്റെ കല്യാണമായിരുന്നു അന്നേരം ഞങ്ങള് ഏപ്രിൽ അവസാനം ആയപ്പ ഞങ്ങള് ഇവിടെ എത്തിയായിരുന്നു. പിന്നെ മെയ് അവസാനം ആയപ്പോ കല്യാണം ഉണ്ടായിരുന്നു. പിന്നെ ഗണപതി അമ്പലത്തിൽ ഉദയസ്ഥമനം ഉണ്ടായിരുന്നു.
ആഹ്
അന്നേരം അതിനൊക്കെ നിക്കുന്നുണ്ടായിരുന്നു. ആ ഇപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവൽ ഒന്ന് പോയി. കസിൻസിന്റെ കൂടെ അവരുടെ പേരന്റ്സും ഉണ്ടായിരുന്നു. മറ്റേ ബീച്ചിൽ ല് കറങ്ങി അപ്പഴത്തേക്കും വയ്യാതായി.
ആഹ ക്ഷീണം
ക്ഷീണം അല്ല അവിടത്തെ എന്തോ ഒരു ഫുഡ് പിടിച്ചില്ല വയറിളക്കവും. പനിയും എല്ലാം കൂടെ ഒരുമിച്ച് വന്നത്
ഉം
എല്ലാർക്കും. എനിക്ക് ചേട്ടന് ഏ മറ്റേ കല്യാണം കഴിഞ്ഞാ രണ്ടു പേരില്ലയോ ആ ചേച്ചിയും ചേട്ടനും ആ ചേച്ചി ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു അവരോടെ വന്ന ഞങ്ങള് നേന്നേരം അവർക്കും വയ്യാതായി ഞങ്ങൾക്കും വയ്യാതായി മൊത്ത വയ്യാതിരിക്കുവായിരുന്നു ഗോവെ നാലഞ്ചു ദിവസം സ്റ്റേ ആയിരുന്നു. വയ്യാത്തൊണ്ട്. ആകപ്പാട മൂന്നോ നാലോ സ്ഥലത്തെ പോയുള്ളൂ.
ഹും നീ ഫുള് വെജ്ല്ലേ
ഉണ്ടായിരുന്നു അവിടെ ആന്ന്
ന്ന് അമ്മ എന്നോട് ചോദിച്ചായിരുന്ന
ഉം
ഓരോന്നിങ്ങനെ സംസാരിച്ച കൂട്ടത്തില് ഞാൻ പറഞ്ഞായിരുന്നു ആ അന്നേരന്നോട് പറഞ്ഞത് ഇതേപോലെന്നാള് ഇതു ഇട്ടായിരിന്ന് അന്നേന്നോട് പറയാൻ പിന്നെ നിന്നോട് ചോദിക്കാൻ മറന്നു പോയേ
എന്തുവാ
മെസ്സേജ് ഇട്ടുന്ന്
ആഹ ആഹ ആഹ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
ആ പിന്നെ വന്ന മെസ്സ പിന്നെ ഒന്നും വന്നില്ലല്ലോ മെസ്സേജ് ഒന്നും
അത് അറിയാതെങ്ങാണ്ടായിട്ടത് ആതാ അറിയാതങ്ങാണ്ട് ഇട്ടതാ ഞാൻ അന്നേരം പറഞ്ഞതുപോലെ എൻറെ കൂട്ടാരിയ അപ്പർത്തുള്ളതാ മാലി ചേച്ചിയുടെ വീടിന്റെ അടുത്തള്ളയാാ എന്ന
ആഹ ആഹ ഞാ വിചാറിച്ച് ഞാ ആദ്യം വിചാരിച്ച് എന്ത പൈ ഇ ഇട്ടിട്ടുണ്ടേന്ന് പറഞ്ഞു മെസ്സേജ് ഇട്ട് ഓക്കെ ശരി ശരി ഓക്കേ എന്നങ്ങാണ്ട് ഞാൻ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും എ പിറ്റേ ദിവസയപ്പോ ഗുഡ് മോർണിം ന്ന് പറഞ്ഞു മെസ്സേജിട്ട് അതിൻ്റെപിറ്റേ ദിവസം വീണ്ടും ഗുഡ്മോർണിംഗ്
എന്നിട്ട് നീ വിട്ടോ
ഏ ഞാൻ ഞാൻ റിപ്ലൈ ഇട്ട് ഒരു ബാനഴസ്സല്ലേ മെസ്സേജ് ഇട്ടാ റിപ്ലൈ ഇടുകന്ന് പറഞ്ഞ
ആഹ എന്നോട് പറഞ്ഞ ആ കൊച്ചും തിരിച്ചിട്ട്
ആഹ ! ! ! ! ! ! ! ! ! ! ! ആരോ അത്കൂടെ അറിയത്തില്ല മെസേജിട്ട് കളിക്കുവ
പിന്നെ
പിന്നെ ഏഹ ഉം നീ വീട്ടിൽ തന്നൊണോ ഇങ്ങോട്ടും പോ ഇറങ്ങുന്നില്ലേ
വീട്ടിൽ തന്നെ ക്ലാസ്സിന് പോവാപ്പം വീട്ടിൽന്ന് ഇറങ്ങുന്നേ തിരിച്ച് വീട്ടി വരുന്ന
എന്തുവാടീ എന്തൊരു ഫോറിങ്ങാണ്ന്ന്ന്റെ ലൈഫ്
അത് നേരത്തെ അങ്ങനെ തന്നെയല്ലേ ഇപ്പോഴും അങ്ങനെ തന്നെ മാറ്റന്നുംല്ല
അവിടെ കോളേ ക്ലാസ്സില് ഫ്രണ്ട്സ് ഒക്കെ ആയോ
ക്ലാസ്സില് ആ ഫ്രണ്ട്സ ഒക്കെ നല്ല ഇതാ
ഉം അവരുടെ കൂടെ പോവാറുണ്ടോ ഐസ്ക്രീം കഴിക്കാനുംക്കെ
ആഹ് അത് പറയണല്ലോ ട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുവട്ടം അങ്ങനെ ഇപ്പ മറ്റ ഒരു ചെറിയ ടിപ്പ് പോലെ പോയി പക്ഷെ ആർക്ക
ഉം ആഹ ശരി
അത് പക്ഷേ നല്ല ഇല്ല ഇല്ല ആരും വിളിക്കാറില്ല അതല്ലേ ഞാൻ പറഞ്ഞേ ഇപ്പം നമ്മുടെ കൂടെള്ളപ്പോ ഇപ്പൊ ഉള്ളപ്പോ ഉള്ള ആരി ഇതേ ഉള്ളു പിന്നെ പോയി കഴിയുമ്പോ ആർക്കും ഒരു ഇതും ഇല്ല
ഉം ഞാൻ മെസ്സേജ് എടുുന്ന നിന്നോടും മാത്രമേ കൂടുതലും ഇടത്തുള്ളൂ പിന്നെ വരുന്നത് മീനുവാ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
ഉം വേറെ ആർക്കും മെസ്സേജ് ഇട്ടിട്ടില്ലേ ഇതുവരെ പിന്നെ എൻ എസ് എസ് കോഴ്സ് കോ ഞാൻ ഹോസ്റ്റലിൽ നിനന്നില്ലയോ വുമൻസ് ഹോസ്റ്റല
ആഹ ആഹ
ആ സമയത്ത് അവിടെ ഹോസ്റ്റലിലെ കുട്ടികളോട് അവർക്കും അവരും ഇടയ്ക്കിട മെസ്സേജ് ഇടാറ് ണ്ട്. ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിനകത്ത് മെസ്സേജ് ഇടാറുണ്ട് അല്ലാതെ അങ്ങനെ പേഴ്സണലി ആരും മെസ്സേജ് അയക്കോ അങ്ങനൊന്നും ഇല്ല. ആ കോളേജിന്നേ ആരുല്ല
അവന്മാരും ആരും ഇടാറില്ലല്ലിയോ
ഇല്ല
അതാ ഞാൻ പറഞ്ഞേ അന്നേരത്തിതേ ഉള്ള് പിന്നെ പുതിയ ഫ്രണ്ട്സായി പുതിയ കാര്യങ്ങളായി
പറഞ്ഞ് ഏഹ് അപ്പവില്ലേ ഞാൻ ആ സമയത്തേ പറഞ്ഞ് ഇപ്പം ഇപ്പൊ ഒള്ളതേ ഉള്ളു ഇവിടുന്ന് എറങ്ങി കഴിഞ്ഞാ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടത്തുവില്ല പറയത്തുവില്ല അവര അവരുടേതായ വഴിക്ക് പോകൂന്ന്
ഹ
ആരും ഒന്നും പറഞ്ഞില്ല അങ്ങനൊന്നുമില്ല